ഹലോ ആഹ എന്നാ ഇനി പോണ പറഞ്ഞ
ഞാന് ഞായറാഴ്ചയ തിങ്കളാഴ്ചയ പോ
ആഹ എന്നാക്സമ്.
എക്സാം ജൂലൈൽ ഏഴും എട്ട നാല് ആല് വിഷയം ഏഴും ഒമ്പതും.
ഫസ്റ്റ് സമ്മമാവുംലേ.
ആഹ ഫസ്റ്റ് സെമാ.
ആ പഠിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടോ. ആഹ്. പ്ലസ്ടുവിലെ വേറെ ബദ്ധിുട്ടുണ്ടോ പ്ലസ്്ടടു സയൻസ് പഠിച്ചില്ലാറെ ബുദ്ധിമുട്ടുണ്ടോ പ്ലസ ടു നിങ്ങള് സയൻസ് പഠിച്ചില്ല ആരു ബുദ്ധിമുട്ടോ.
അത് വല്യ കൊഴപ്പില്ലായിരുന്നു.
ആഹ്
ഉ ആ അവിടുത്തെ ആക്ക റിസൾട്ട് വന്നില്ലേ.
താവുന്നു
ഉം എങ്ങനെണ്ട് മാാർക്ക്
ഓക്കെ എയ്റ്റി ഫൈവ് ഒക്കെള്ളു
ഉം
അഹ് അമേക്കത്ര ണ്ടായിരുന്നു
എനിക്കും അതൊക്കെ ഉള്ളായിരുന്നു. എയ്റ്റി സംതിങ് എയ്റ്റി ഫൈവ്
ആഹ്
ഉം
പിന്നെ പഠിക്കണ ജോലി നേടണം ന്ന് വിചാരിച്ചാലൊക്കെ ങ്ങക്കൊക്കെ പഠിക്കാൻ കഴിയും.
ആഹ് സിക്സ്റ്റി പെർസെൻറ്റേജിൻ മേൾള്ണ്ടെങ്കി നമുക്ക് ലോണും കിട്ടും.
ആഹ് ആഹ് എജ്യക്കേഷൻ ലോൺ എടുക്കണ അല്ലതെ കയ്യുല. പിന്നെ ങ്ങക്ക് ജോലി കിട്ടീട്ട്
അ ആ പൻ ച്ചാ നമ്മള് പഠിച്ചറങ്ങി കഴി ഞ് ഒരു വർഷം ഒരാറു മാസം കയ് കഴിഞ്ഞ മ്മളത്തിരിച്ചടക്കുമ്പോഴത്തിന് അത് നല്ലൊരു തുകയാവും
ആ
ഉമ്
അപ്പൊ ങ്ങക്ക് കിട്ട് ണ ശമ്പളം അതിനന്നെ ട ക്ക ണ്ടെരും
ഉം
ഒരു രണ്ടു വർ ഷം കൊണ്ടൊക്കെ വീടോ ഞമ്മലെ നാട്ടില് നിന്നാലൊന്നും വീടൂ ലല്ലേ? ഞമ്മളെ നാട്ടിൽ നി ന്ന് ജോലി ചെയ്താലൊന്നും വീ ടൂലല്ലേ ന്ന് പറയാ ഉം പോർത്ത് കൊക്കെ പോവാാൻ കയ്യ ണം
ആടെ ഇപ്പൊ കാണ് ന്നൗ മൊത്തം നേസിംഗ് ആയ പഠിച്ചിറങ്ങിയ വ രായോ ത ന്നെ പുറത്തോട്ട് പോണെങ്കി തന്നെ മറ്റേ ഒ ഇ ടി എം എൽ ടി അങ്ങനത്തെ സാം എഴുതണംതണല്ലോ
ക് സാമണ്ടോ
പൊറത്തോ പോണെങ്കിമറ്റേ സൗദി ഗൾഫ് കൺ്രീസിലൊക്കെ ന മ്മ അങ്ങോട്ട് പോണോ ങ്കി ആ എക്സാം എയ് ആ ഒ രാ ആ എക്സാമിന് മാത്രം എത്ര എഴുപതിനായിരം രൂപ കൊടുക്കണം ഞങ്ങടെ ചേച്ചിക്കെ എഴുതിയതാ ആ
കിട്ടോ എഴു തി കഴിഞ്ഞാല് ടഫ്ഫെ ക്കാരം
ഇല്ല കിട്ടാൻ പാടാ ആ നാലും അഞ്ചും തവണ എഴുതീ ട്ട് വരെ കിട്ടുന്നില്ല മറ്റേ പി എസ് സി കു ക്ക തന്നെ ഉള്ളൂ ലക്
അങ്ങനെണ് ല്ലേ
ഉമ്
എളുപ്പ ജോലിക്കെ ആയാ മതി ന്നു ഈ കടങ്ങളൊക്കെ വെച്ചിട്ടേ കടങ്ങള് വീട്ടും വാ ണ്ടേ ആ യ് എത്ര എത്ര ശതമാനം പലിശ വര് ണ്ണ്ട്‌ തിന റിയോ
അതൊന്നും എനിക്കറത്തില്ല ആൻറി
ആ നല്ലൊരു സംഖ്യആവും പഠിച്ചിറങ്ങുമ്പോത്തി ന് അല്ലെങ്കി പിന്നെ നിങ്ങൾ പഠിച്ചിറങ്ങിട്ട് അവിടുന്ന് അങ്‌ ട്ട് ട്ടു ള്ള പലിശ കൂട്ടണം അല്ലേ ശെരിക്ക അത അങ്ങനെല്ല ല്ലോ നമ്മൾ എടുത്തന്ന മുതൽ ഉള്ള പലിശ ഓല് കൂട്ടൂല്ലേ പിന്നച്ചാ ഇങ്ങനെ ഒരു ലോണ് ആ അല്ല പിന്നെ ഒരു കാര്യം വിചാരിച്ചാല് ഇങ്ങനെരു തുക കിട്ടുന്ന ണ്ടല്ലേ നമ്മുക്കൊ ക്കെ പഠിപ്പിക്കാൻ കഴിയണത് അല്ലെങ്കില് ഇപ്പോ നമ്മള കൊണ്ട് സാധാരണക്കാരെ കൊണ്ട് കഴിയൂല്ലല്ലോ അതൊരു ഉപകാരാ ണ് വീട്ടില് വേറെ ആരാ ഉള്ളത്
എന്റെ വീട്ടിലോ എന്റെ വീട്ടിൽ അമ്മയുണ്ട് അനിയനുണ്ട് അച്ഛനുണ്ട് അച്ഛൻ ഇപ്പോ പ്രോഗ്രാമി ന് പോയി അ നിയനു ഇവിടുണ്ട്
ആ അങ്ങനെ അ പ്പൊ അടുത്തി ന്ന് കുട്ടികൾ ആരെങ്കിലും ഉണ്ടര് ന്നോ അതോ ഒറ്റക്കാ പോയെ
ഞാന് ഏജൻ ഞാനാദ്യമേ ഞാനും എന്റെ രു ഫ്രണ്ട് കുടേ ണ് ആ കോളേജ് നോക്കിയത്
ആ
അന്നേരം
ഇവിടുന്ന് ആ ഒരു അവിടുന്ന് എടുത്തു കഴിഞ് ഒരു രണ്ട് മാസം എക്ക് ഏജന്റ് വഴി നേരത്തെ എടുക്കുമ്പോ നമുക്ക് ഫീസ് കുറവുണ്ടല്ലോ അവിടെ കോളേജി ബുക്ക് ചെയ് സീറ്റ് ബുക്ക് ചെയ്തിടുമ്പോ ആ എന്നങ്ങനെ എടുത്ത് പിന്നെ അവളങ്ങ് ഹൈദരാബാദിന് പോയി അവർ എ മാമൻ്റെ അടുത്തോട്ട്
ആ
ഞാൻ അവിടെയോറ്റക്ക പിന്നെ നമ്മെ അഡ്ജസ്റ്റ് ആയി ഒരു റൂമില് ആറുപേര്
പഠിക്കണെങ്കിലൊക്കെ ഈ ആറു പേര ഒന്നി ച്ചിരൂന്ന ആ റൂമിൽ തന്നെ ഇരിക്കണ്ടേ അതിനൊക്കെ കഴിയോ
ആഹ് അത് ഒഴപ്പില്ല അ ജസ്റ്റി
ആ എങ്ങനെ പോല ബസിനോ
എവിടെ
ആ ആ ആ
ബാംഗലൂർക്ക് ട്രെയിനും പോവും ബസിനും പോവും പിന്ന കൂടുതലും ഞാൻ ബസിന പോവാറൂള്ളാ ട്രെയിന് അങ്ങനെ ഞാൻ പോവാറില്ല
ട്രെയിനിൽ പോകുമ്പോ പേടിയാലേ
അത്ര ഇങ്ങോട്ട് വരുമ്പോ എല്ലാ കുറ ട്രെയിന പോകുമ്പോൾ അത്ര വലിയ പൈസയില്ല ഇരുന്നൂറ്റമ്പത് അത്രയൊക്കെ ആവത്തുള്ളൂ റേറ്റ്
ആ ബസ്സിലോ
ബസ്സിനാവുമ്പം രണ്ടായിരം അടുപ്പിച്ചൊക്ക ആവും ആയിരത്തി അഞ്ഞൂറ് പ്രകറൈറ്റ ആ ഞാൻ ബസിനാ കോളേജിന്റെ പേരോ സെന്റ് ജോസഫ്
ആ് സെൻ്റ് ജോസഫ് എ ൻ്റെ ഫ്രണ്ടിന്റെ മോള് പഠിച്ച് ഇപ്പ നാലാമത്തെ സെന്റ് ജോൺസോ സെന്റ് ജോസഫ അങ്ങനെ എന്തോ പറഞ്ഞു
സെന്റ് ജോസഫ്
ഒരുപ്പ ഇന്റേൺഷിപ്പ് കഴിഞ്ഞ കണ്ട് ഓ ഇവിടെ വീട്ടിലിണ്ടന്ന് എക്സാ ആണ് അതിന് വന്നതാണ് ഒരു ഇന്റൺഷിപ്പ് മ മധ്യപ്രദേശിൽ അങ്ങനെയണ്ട ജ
അവിടെപ്പ പശ അവിടെ ഭയങ്കര ചൂടൊക്കെയ ഏ
ബാംഗ്ലൂര് എങ്ങനെ ഫൻ ഒക്കെ ഉണ്ടാക്കും നിക്ക്
ആ ഫാനൊക്കെണ്ട്
കോളേജിന്റെ ബസ് വരികവും എന്നിട്ട് നിങ്ങളെ കൊണ്ടു പോ കൊണ്ടുവരോ
ആ് നടന്ന് നടന്നു പോന്നെ കൊറച്ച് ദൂരേള്ളൂ പിന്നെ ബ രാവിലെ ഒരു എട്ട് മണി ആമ്പോ ബസ് വരും ചില ചിലപ്പോഴ കൂടുതലും ബസ്സ് കാണത്തില്ല കാരണം അവിടെ ഭയ ഭയ
ആ
അന്നേരം ചെലപ്പോ കാണത്തില്ല ആ നടന്ന പോകാനുള്ള ദൂരള്ളൂ
ടൗൺ ഏരിയണതോ ഉള്ളക്ക
ടൗൺ ഏരിയ ഹോസ്റ്റലിന്റെ താഴത്ത് തന്നെ മറ്റേ എല്ലാ ആവശ്യള്ള കടകളെല്ലാം ഉണ്ട് എങ്ങും പോണ്ട ആവശ്യമില്ല പിന്നെ ആ കോളേജിന്റെ തൊട്ടിപ്പുറത്തായാലും വല്യരു മാളുണ്ട്. അവിടെയും കടകളും എല്ലാം ഉണ്ട് ഡിമാർട്ട്
ആ എല്ലാം വാങ്ങാനൊക്കെ കിട്ടുംല്ലേ
ആ പറ്റും പറ്റും ആ ബോയ്സുണ്ട്
ആ. ഇത് ഒരു അനി തിന്റെ മോനുണ്ടെയ്. രണ്ടാൾക്കും കൂടിയാണ് നോക്കണ്. ആ ഒരു കോളേജില് ചേർത്ത നമുക്കൊരു സമാധാനാണല്ലോ.
മം
ള്ളങ്ങോട്ട്. അതോണ്ട് അവിടെ നോക്ണ്. അവ്ടെ ഗായത്രി കോളേജ് ണ്ടോ
ഗായത്രി അത് നിക്കറിയത്തില്ല. അത് ഞാൻ കേട്ടിട്ടില്ല ആ വേറെ കൊറെ കോളേജ് കേട്ടിട്ടുണ്ട് ആഹ് ചെ എല്ലാ കോളേജ ഒരു ടൗൺ ഉള്ളാകത് ഉൾപ്രദേശത്തായിരിക്കും
ആഹ് ഇത് കൊർച് ഉള്ള്ക്കന്നാ പറഞ്ഞത്. അതോണ്ടാണ് അത്രേയില് ചെയ്തെര്ന്നത് ന്നൊക്കെ പറഞ്ഞു
ആഹ്
ഏഴ് വരെ ആകും പറഞ്ഞത് ആറേഴ് വരെ. ന്നാലും പാർലലോലൊക്കെ പറഞ്ഞ് എട്ട് ഒമ്പത് പത്ത് മൈസൂരൊക്കെ നോക്കിയപ്പോ പത്ത് പന്ത്രണ്ടൊക്കെണ് പറണന്നത്
ഞാന് ഇപ്പോ കേറിയ ഞാൻ ഫസ്റ്റ് കേറിയപ്പോ കോളേജ് കേട്ടിട്ടൊള്ളായിരുന്ന് പിന്ന് അത് കഴിഞ്ഞ കൊറേ നാള് കഴി ഞ്ഞു രണ്ടു മാസം കഴിഞ്ഞ് ആ കോളേജ് നോക്കിയപ്പം പത്ത് അത്ര റേറ്റ് വന്നു
ആഹ്
അത് ഏജന്റ് വഴി നമ്മള് കേയറുബം സീറ്റ് ബുക്ക് ചെയ്തിടണം ആദ്യം.
ആഹ്
ഉം
പിന്നെ ഫീസ്
ഫീസ് കൂടും അത് നമുക്ക് അഡീഷണൽ അവിടെ എന്തേലൊക്കെ ഇതൊക്കെ വെരും.
ആഹ്. ബില്ലുകള് വരും
ആഹ്
ഉം രാത്രികതെ ഭക്ഷണത്തിന് എന്താണ്ടാവാ എന്താണ് ഏഴ് പർഞ്ഞോ
അല്ല ഏഴ്ന് അത്ര ഫീസിന് ഞാൻ കേറിയെങ്കിലും റ്റേം ആ യൂണിഫോം പിയ് ട്രാൻസ്പോർട്ടേഷൻ ഫീ അങ്ങൻത്തെ കൊർച്ച് ഫീ ഒക്കെ എക്സ്ട്രാ ആയിരിക്കും അത് മിക്ക കോളേജിലും അങ്ങനെയ ന്നെ
ആഹ്
ഉം ഞങ്ങളെ കോളേജിൽ യൂണി
ട്രാൻസ്പോർട്ടേഷൻന്ന് പറണ നമുക് ഇങ്ങട് നാട്ട് വര്ന്നത് അതോ നിങ്ങളെ ബസ്സില് അവിടെ കോസ്റ്റില് കൊണ്ടാണോ ഏതാണ് പറിണ്
അത് ആയിട്ടുള്ള എന്തോരു ഫീ ആണത്
ആണോ
ഉം പിന്നെ യൂണിഫോമിനെന്നെ ആയി പതിനായിരം രൂപ
ആഹ് യൂനിഫോമെന്താ ചുരിദാർ അതോ?
ചുരിദാറല്ല മറ്റ് ഉ പാാന്റ് ഷർട്ട് ഇപ്പോഴത്തെ മറ്റേ പോളി കാരീം നീല ഷർട്ടും ബ്ലാക്ക് പാാന്റും ഇല്ലേ ആ അവര് കഴയ്ച്ച് തരും കറക്റ്റ് ഉള്ള പിന്നെ നേഴ്സ് മറ്റേ ഹോസ്പിറ്റൽ ക്ലിനിക്കലും പോസ്റ്റിങ്ങിനു ആമായിട്ടുള്ള യൂണിഫോം രാായ
ആഹ പ്രാക്ടിക്കലിനൊക്കെ പോകുമ്പോ അല്ലേ
ആഹ പോസ്റ്റിങ്ങിനും ഉള്ളത ക്ലിനിക്കലിനും ഉള്ളത് രണ്ടും രണ്ട് യൂണിഫോം ടോട്ടലി മൂന്ന് യൂണിഫോം
ആഹ
ഉം
പിന്നെ ബുക്കൊക്കെങ്ങള് വാങ്ങിയോ?
ആഹ് ബുക്ക് ആദ്യം അവിടുന്ന് തരുവായിരുന്നു. പിന്നെ പിന്നെ ആഹ് എന്തുവാ? ആഹ് ബുക്ക് നമ്മള അവടുന്ന് ഫസ്റ്റ് നമ്മൾ ചെല്ലുമ്പോ ഞങ്ങക്ക് തന്നായിരുന്നു. ന്നോ പിന്ന പ്പെതാ മ്മളെ ബുക്കെല്ലാം വാങ്ങാ
ആഹ്
ഉം
രാത്രികത്തെ വഷണത്തിന് എന്താണ്ടാവ?
ഏഹ്
രാത്രിക്ത്തെ വക്ഷണത്തിന് എന്തണ്ടാവല്? ചോറ് ചോറന്നല്ലേ? ആഹ് മലയാളി ഫുഡാ പറഞ്ഞാലും കർണ്ണാടകച്ഛനെ
ആഹ് ആനാന്
ആഹ്‌ അവർണജന്റെ എല്ലാരും പറയും മലയാളി ഫുഡ് ആണ് പറയും എങ്ങനെ ആയാലും അത് കർണാടകന്റെ ടച്ച് തന്നെ വരും ഫുഡ് ഫുഡ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കുട്ടികളോട് നിക്കാൻ പറയണ്ടിരുന്ന എപ്പ പറഞ്ഞു അച്ചാറൊക്കെ കൊണ്ടുപോവോ
ആഹ്‌
ഹോമോ ആഹ്‌ അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ടതൊന്നും അങ്ങനെ അവിടെ ച കിച്ചനിലെ ചെന്ന ഉണ്ടാക്കാനും പറ്റലൂ അല്ലേ
ഇല്ല അങ്ങനൊന്നും പറ്റത്തില്ല
ആഹ്‌
ഒരു കോളേജലും സമ്മിക്കത്തില്ല
അല്ലല്ലേ നമ്മൾ റൂമില് ഇണ്ടാക്കാൻ പറ്റോ
റൂമിലെ ഞങ്ങക്ക് ഇലക്ട്രോണിക് സാധനങ്ങൾ പറ്റത്തില്ലെന്നാ പറഞ്ഞെ ഇലക്ട്രോണിക് സാധനങ്ങ പറ്റത്തില്ലെന്നാ പറഞ്ഞേ പിന്നെ ഞങ്ങളെ കെറ്റിലെ യൂസ് ചെയ്യുന്നുണ്ട്
ആഹ്‌ എന്തെങ്കിലും ഒരു മാഗിങ്കിലും ഒക്കെ ഉണ്ടാക്കാനല്ലേ ഒരു മാഗിങ്കിലൊക്കെ ഉണ്ടാക്കാന എ കെറ്റിലെന്തേലും ആണെന്ന് പറയാ
പക്ഷെ അത് പിടിച്ചാ പാടാ
ആഹ്‌ അറിയാം അത്പയിക്കണ്ടീരല്ലേ ആഹ്‌
അയിക്ക ഉണ്ടാക്കുന്ന കാപ്പിയൊക്കെ പിന്നെ ഇവിടെ ചായയും കാപ്പിയും തെല്ലള്ള ഒക്കെ ഉണ്ട് നമ്മക്ക് അവിടെ നാലുമണിയാാവുമ്പോഴും രാവിലെ ചായയുണ്ട്
ഉം നാലുമണിക്കെ എന്തേലും കടി ഉണ്ടാവോ
ആ നാല് മണിക്ക് കാണും-
ഉം എങ്ങൻ തേഡ്യാ
അല്ല ല്ല കടിയൊന്നും ഇല്ലഏ തേയിലവെള്ളാണെങ്കിലെ ഒള്ളൂ കടിയൊന്നു ഇല്ല കടിയൊക്കെ അത്രയും പിള്ളേരും കൂടെ ഉണ്ടല്ലോ
ആഹ് എപ്പളാ രാത്രി ഫുഡ്ഡ ര. എത്ര മണിക്ക വര
ബോയ്സിനും ഗേൾസിനും വേറെ വേറെ ഫുഡ് ടൈംമിടും
ആഹ്
ഉം അയ്യോ ആഹ് ശരി ശരി